ഏ
കേൾക്കാൻ താങ്കൾ
ആഹ് കേക്കുന്നുണ്ട്
സുഖവാണോ? താങ്കൾക്ക് ഏ ആഹ് എനിക്ക് സുഖവാ കൊഴ പ്പൊല്ലാതെ പോകുന്നു. നമുക്ക് ഇന്ന് വീട്ടമ്മമാരെ കുറിച്ച് ഒന്ന് പറയാം എന്തെങ്കിലും വീട്ടമ്മമാരെ കുറിച്ചൊക്കെ
തീർച്ചയായും
നമ്മളെല്ലാരും ഓരോ വീട്ടമ്മമാരാണല്ലോ അപ്പൊ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഓരോ വീട്ടമ്മമാരും കേക്കേണ്ടി വരുന്ന കുറേ കുറ്റപ്പെടുത്തൽ ലുകളും ഒറ്റപ്പെടുത്തലും യാതനകളും അങ്ങനെ പലതര ത്തിൽ അവര് മാനസികമായിട്ട് സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടല്ലോ ഓരോ വീട്ടമ്മമാരും അതിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്
ആ ഒരു എന്നാ തന്നെ എയ്റ്റി പെർസെന്റേജ് പേരും തന്നെ വളരെ ത്യാഗം അനുഭവി - ച്ച് മ് പിന്നെ കടന്ന് പോകുന്ന ലൈഫില് മ് പിന്നെ വർക്കിംഗ്‌ന്റല് വർക്കിംഗ് ‌ മദർ ആയാലും അവർക്കും ആ അവർക്ക് വീട്ടിലെ കാര്യങ്ങളും അന്വേഷി- ക്കണം ഓഫീസില് ജോലി ഭാരം പിന്നെ മക്കളുടെ കാര്യങ്ങള് മക്കൾടെ പഠിത്തം അവര് അതിൽ കൂടെ എല്ലാം ന്നട്ട് ജോലിക്കും പോണം അതിലെ കൂടെ അതിലൂടെ എല്ലാം തരണം ചെയ്ത് അവര് മുമ്പോട്ട് പോകുന്നു. അന്നിട്ടും അവർക്ക് കുറ്റപ്പെടുത്തലുകള് ആ ഇപ്പം മദറിൻ ലോ ന്റെട്ത്താണന്നെലോ കുറ്റപ്പെടുത്തലുകള് മ് പിന്നെ ഹസ്ബൻഡ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുന്നില്ല അവര് അവരെല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട്ചെയ് ചെയ് താലും അവർക്ക് ചീത്തപേര് അങ്ങനൊക്കെ സമൂഹത്തില് കൊറേ പേരുടെകാര്യ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടുകേൾവിയുള്ളതാ
തീർച്ചയായും കേട്ട്കേൾവിന്നല്ല പലയിടങ്ങളിലും ഇപ്പോൾ നടന്നോ ണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് രാവിലെ അവര് ഒരു നാല് മണി അല്ലെങ്കിൽ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് വീട്ടിലേക്ക് വേണ്ടി ആഹാരങ്ങളാണെങ്കിലും എല്ലാം ഒതുക്കി വെച്ച് അവര്ക്ക് പോകാൻ കു- കുട്ടികളെ ഒരുക്കി അവരെ സ്കൂളിൽ വിട്ട് അവൾ അവര്ക്കും ജോലിക്ക് പോകണം അവരത്രയും ത്യാഗം ചെയ്തിട്ടാണ് അവര് അവരുടെ ഡ്യൂട്ടിക്ക് പോകുന്നത് എന്നിട്ട് വീട്ടിൽ വന്നിട്ട് വീണ്ടും അവര് ജോലി വീട്ടു ജോലികളിൽ ഏർപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് വരുന്നത്
അതെ രാ
നിങ്ങൾ എന്ത് ചെയ്യുന്നു ഡിന്നർ ഉണ്ടാക്കണം എല്ലാ കാര്യങ്ങളും അതേപോലെ വയ്യാത്ത മാത മാതാപിതാക്കളുണ്ടെങ്കി അവരുടെ കാര്യങ്ങൾ നോക്കണം എങ്കിലും എങ്കിലും വനിതകൾക്ക് കേക്കുന്നതാണ് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളെന്ത് മല മറിക്കുന്നു ഇപ്പ ജോലി ഇല്ലാത്ത ഒരു സ്‌ ത്രീ ആണെങ്കി പറയേണ്ട ആവശ്യല്ല ഒരു വീട്ട വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കി ഒരു വീട്ടമ്മയാണെങ്കി വേറെ ഒരു വരു - മാനം ഇല്ല എങ്കിൽ സ്വന്തം ഭർത്താവിന്റെ മുമ്പി കൈനീട്ടേണ്ട ഒരവസ്ഥ വരുവാണ്. രാ പകല് കെടന്ന് പകൽ അന്ത്യോളം കെടന്ന് പണിയെടുത്താലും നിങ്ങൾ എന്ത് ചെയ്യുന്നു വെറുതെ കെടന്ന് ഒറങ്ങുവല്ലേ എന്നൊരു ചോദ്യം എല്ലാവരിൽ നിന്നുയരുന്നതായിട്ട് കേക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തി-
തീർച്ചയായും തീർച്ചയായും നമ്മക്ക് പരിചയുള്ളവര്- പോലും അതുപോലെയുള്ള ഒരു പേര് കേക്കുവാ അവര് പറഞ്ഞ് നമ്മൾ നമ്മളോട് വിളിച്ച് പ - റഞ്ഞ ഇതുപോലെ അവരുടെ ബുദ്ധിമുട്ടുകളും അവരുടെ മാനസിക സമ്മർദ്ദം മ് ആ പിന്നെ വീ- ട്ട്കാരിൽ നിന്ന് അവർക്ക് എതിരെ നടക്കുന്ന ആ ഒരു ഈ മനസ്സിനെ വേദനിപ്പിക്കുന്ന പോലത്തെ വാക്കുകള് അവർക്കതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥ മ് വെറും കരഞ്ഞുകൊണ്ട് മാത്രം ജീവിതം ഇപ്പഴും കരഞ്ഞുകൊണ്ട് മാത്രം ജീവിതം മുമ്പോട്ട് നീക്കുന്ന വീട്ടമ്മമാരെ എനിക്കറിയാം
തീർച്ചയായും തീർച്ചയായും പല വീ- ട്ടമ്മമാർക്കും ചെല വീട്ടമ്മമാർക്ക് ജോലി ചെയ്യാനൊക്കെ താല്പര്യം എവിടെയെങ്കിലും പൊറ- ത്ത് പോയി വർക്കെയ്യണോന്നാഗ്രഹവുള്ളവരായിരിക്കും പക്ഷെ അവരുടെ പ്രതിസന്ധി കാരണം അവർക്ക് വീട് വിട്ട് കുഞ്ഞുങ്ങളെ നോക്കാൻ അല്ലെങ്കി വയസ്സായ മാതാപിതാക്കളെ നോക്കാൻ ആരു ഇല്ലാതെ അപ്പൊ ആ സ്വന്തം ജീവിതം ത്യാ- ഗം ചെയ്യുവാണ് മക്കൾക്കും മറ്റുള്ളവർക്കും വേണ്ടി എന്നിട്ടും അവർ എന്നിട്ട് അവര് പഴി കേക്കേണ്ട ഒരവസ്ഥ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കാണുന്നു നമുക്ക് ഒരു വീ - ട്ടമ്മയ്ക്ക് സാധാരണ ഒരു ദിവസം തൊട്ട് രാത്രി വരെ പകലന്തിയോളം പണിയാണ് എങ്കിപ്പോലും അവര് വേദനമില്ലാതെയാണ് ജോലി ചെയ്യുന്നത് ഇപ്പോൾ വീട്ടമ്മമാര് മുപ്പതിനായിരം രൂപയുടെ പണി ചെയ്യുന്നുവുണ്ട് ഇ വരെ സുപ്രീം കോടതി തന്നെ വിധി പറയുന്നുണ്ട് എങ്കിൽ പോലും നമ്മുടെ സമൂഹത്തി അർഹിക്കുന്നു. അതെ എങ്കിൽ പോലും നമ്മുടെ സമൂഹത്തിൽ ഇന്നും എന്തിന് പൊതുവെ സ്ത്രീ സ്ത്രീകൾ തന്നെ സ്ത്രീകളെ അങ്ങോട്ടും ഇങ്ങോട്ടും നീ വീട്ടമ്മയല്ലേ എന്ന് പറഞ്ഞ ഒരു തഴം താഴ്ത്തുന്ന ഒരു രീതി കണ്ട് വരുന്നുണ്ട്
വരുന്നുണ്ട് ശരിയാ ജോലിക്ക് പോകുന്നവര് വീട്ടിൽ ലി രിക്കുന്നവര്
കുട്ടികൾക്ക് ഒര അസുഖം വന്നാലോ അല്ലെങ്കി ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാനോ എല്ലാം ഒരു വീട്ടമ്മ മുൻകൈ എടുത്തിട്ട് അവരുടെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ അവ ഒരു കല്യാണ ജീവിതം കഴിഞ്ഞു വന്ന എല്ലാ എല്ലാ സ് സ്ത്രീകളും ഒരു വീട്ടമ്മയായിട്ട് മാറുകയാണ്. ഒരു ജോലിയുള്ള വുമൺ ആണെങ്കിൽ പോലും അവരും ഒരു വീട്ടമ്മ തന്നെയാണ്. അവരും വീട്ടിലെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയുന്നതും ഇപ്പൊ മക്കളുടെ പഠനയിക്കോട്ടെ ഭർത്താവ് ഭർത്താവിന്റെ കാര്യങ്ങളായി- ക്കട്ടെ സാമ്പത്തിക ആയിട്ട് എന്തുവാ പുറകോട്ട് നിൽക്കുന്ന ഒരു ഫാമിലി ആണെങ്കിൽ അവരായിരിക്കും മുൻ പന്തിയിൽ നിന്ന് കായികങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് ആ ഒരു ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നത്
അതെ അതെ കേരളത്തില് ഇങ്ങനെ പക്ഷെ വേറെ സംസ്ഥാനത്ത് എ നമ്മുടെ പരിചയമുള്ളവരൊക്കെ അവര വർക്കിംഗ്‌ വുമനാ പക്ഷെ അവരുടെസ്ബൻ് അവരെ നന്നായിട്ട് കെയറ് ചെയ്യും. അ നല്ല അഡ്ജസ്റ്റബിൾ ആ ഹസ്ബൻഡും ജോലിക്ക് പോകുന്നുണ്ട് ഭാര്യയും ജോലിക്ക് പോകുന്നു ആ കുക്കിംഗിന് ഹെൽപ്പ് ചെയ്യും മക്കളുടെ ഉം മക്കളുടെ കാര്യങ്ങൾ നോക്കൂ ഹസ്ബൻ അതുപോലെ നല്ല കെയറിങ് ഉള്ള സ്ഥലവും ഉണ്ട്. കേരളത്തില് ഇങ്ങനെ ഞാൻ കേട്ടിട്ടില്ല സത്യം പറഞ്ഞ
തീർച്ചയായും വീട്ടമ്മ വീട്ടമ്മയ്ക്ക് മാത്രമല്ല എല്ലാ ഉത്തരവാദിത്വം വേണ്ടത് ഇപ്പോ ഭർത്താവിനാണെങ്കിൽ പോലും ആ വീട്ടിൽ പകുതി ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം ഇപ്പൊ വീട്ടിൽ ജോലിയാണെങ്കിലും രണ്ടു പേർക്കും ഷെയർ ചെയ്ത് ചെയ്യാം എങ്കിൽ പോലും കൂടുതലും സ് സ്ത്രീകളാണ് എല്ലാ ജോലികളും എല്ലാ ജോലികളും ചെയ്തു കൊടുത്താലും കുറ്റം മാത്രം കേക്കുന്നു ആ ഒരു തരത്തിലെ നാം നമ്മുടെ അവസ്ഥ നമ്മുടെന്നല്ല ഓരോ സ്ത്രീകളുടെ അവസ്ഥ അങ്ങനെയാണെന്ന് തന്നെ പറയാം
തട്ട് വീട്ടമ്മമാർ ഇതുപോലെ സ്ട്രഗിൾ ചെയ്തു അവര് അവരുടെ ശരീരം പോലും നോക്കുന്നില്ല എന്നാ കുറച്ച് എന്തേലും പണി ചെയ്തിട്ട് കാപ്പി കുടിക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിയട്ടെ ഇതും കൂടെ ചെയ്തിട്ട് ചോറ് കഴിക്കാം അങ്ങനെ പറഞ്ഞ് അവരുടെ ശരീരം പോലും നോക്കാത്ത അവസ്ഥ യാണ് ഇപ്പൊ കണ്ടുവരുന്നത്.
തീർച്ചയായും ഈ വീട്ടമ്മമാർക്ക് ഒരു പരിഗണന കിട്ടുന്നില്ല അവർക്ക് സാമ്പത്തി കത്തികമായിട്ട് പിന്നോക്കം നൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഫാമിലി സപ്പോർട്ട് ഒന്നും അവർക്ക് നല്ല രീതിയിൽ മക്കളി നിന്നാണെങ്കിലും ഭർ ഭർത്താക്കൻമാരി നിന്നാണെങ്കിലും അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നാണെങ്കിലും ഒരു വീട്ടമ്മ എന്നൊരു തരത്തിൽ അവരെ അങ്ങ തരം താഴ്ത്തുന്ന ഒരു പ്രവണത പ്രവണത കാണുന്നുണ്ട്
അതെ
അപ്പൊ കുട്ടികൾക്ക് തന്നെ ഈ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷൻ അമ്മ വീട്ടമ്മയാണ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഒരു നാണക്കേടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്റെ അമ്മ വീട്ടമ്മയാണ്. എന്ന് പറയാൻ കുട്ടികൾക്ക് പൊതുവെ ഒരു മടി ഒരു എംപ്ലോയ്മെന്റ് ഒരു എംപ്ലോയി ആയിട്ട് ഒരു വുമൺ ആണെങ്കിൽ കുട്ടികൾക്ക് കുഴപ്പമില്ല എന്റെ അമ്മ ഇവിടെ വർക്ക് ചെയ്യുന്നു എന്ന് പറയാൻ കൊഴപ്പാ ആ ക്രെഡിറ്റ് വീട്ടമ്മമാര് എന്ത് ചെയ്താലും ഇപ്പൊ ഹസ്ബൻഡിനാണെങ്കിൽ അങ്ങനെ തന്നെ എങ്കിൽ അവരുടെ സാഹചര്യം കൊണ്ടാരിക്കും അവർക്ക് ത് ഒരു തൊഴിലിൽ പോയി ജോലി ചെയ്യാൻ പറ്റാത്തത്. എങ്കിപ്പോലും ഹസ്ബന്റ് അതൊന്നും ആലോചി ന്തിക്കാതെ ഹസ്ബൻഡാണെങ്കിലും വൈഫ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോ അവളൊരു വീട്ടമ്മയാണ് എന്ന് പറയാനൊരിച്ചിരി ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ട് പക്ഷെ മനസ്സിലാക്കത്തില്ല ആ ആണുങ്ങളാ ആരൊരു എയിറ്റി പെർസെന്റേജ് ആണുങ്ങൾ മനസ്സിലാക്കത്തില്ല ഭർത്താക്കന്മാരെ ഭാര്യമാരെ മനസ്സിലാക്കത്തില്ല
തീർച്ചയായിട്ടും തീർച്ചയായും ഒരു ഇപ്പഴത്തെ ജനറേഷൻലെ ആ ആ പുരുഷന്മാരൊക്കെ ഔട്ട് എന്ത് വീട്ടമ്മമാർക്ക് പരിഗണനയൊക്കെ കൊടുക്കുന്നൊണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
കൊറച്ചു പേരൊക്കെ കൊടുക്കുന്നുണ്ട്. കൊറച്ചു പേര് കൊടുക്കുന്നില്ല എന്നുതന്നെയാ എന്റെ ഒരു ഓ അഭിപ്രായം.
തീർച്ചയായും. ഒരു പരിധി വരെ കൊടുക്കുന്നില്ല. കാരണം, ഇപ്പോൾ അവർക്ക് ഉത്തരവാദിത്തങ്ങൾ അവർ രാണ് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതെന്ന് ആരും അംഗീകരിച്ചു കൊടുക്കത്തില്ല. അവര് ആണ് ആണുങ്ങളുടെ ആണുങ്ങൾ ആണുങ്ങൾ എന്നല്ലാ മൊത് മൊത്തത്തിലുള്ള നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും എടുത്തു വെച്ച് നോക്കിയ എൽ അവരാ ജോലിക്ക് പോകുന്ന അവരു കൊണ്ടുവരുന്ന പൈസ കൊണ്ട് വീട്ടുകാര്യങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി. അതായിട്ടാണ് വീട്ടമ്മമാരെ അവര് കണക്കാക്കുന്നത്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് താങ്കൾക്ക് അങ്ങനെ തോന്നിയിട്ടു
എനിക്കും തീർച് ർച്ചായും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരു ഡിപ്പെൻഡന്റ് വുമൺ ആണെങ്കിൽ പിന്നെ പറയണ്ട ആവശ്യമില്ല. അവർക്ക് ഉം ര ഒരു വട്ടം അല്ലെ രണ്ടു വട്ടം പൈസ ചോദിച്ചു കഴിയുമ്പം മൂന്നാമത്തെ പ്രാവശ്യം നിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നൊ ണ്ടല്ലോ അപ്പം പിന്നെ നിനക്ക് ഇതിനു മാത്രം പൈസ എന്തിനാന്ന് ചോദിക്കുന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസാ ഇപ്പം ഹസ്ബൻഡ് മാർടെ ഹസ്ബൻഡുമാര് ചോദിക്കുന്നേ.
തീർച്ചയായും. ഇപ്പ ഒരു ജോലിയുള്ള വുമണാണെങ്കിൽ പോലും അവരും ഒരു വീട്ടമ്മ തന്നെ ആണല്ലോ അവരും അവർടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത തിട്ടാണല്ലോ അവരും വേറൊരു ജോലിക്കായിട്ട് പോകുന്നത്. തീർച്ചയായും ഇങ് എങ്കിൽ പോലും അവർക്കൊരു വരുമാനം ഉണ്ടു. എങ്കിലും വരുമാന ഒള്ള വരാണെങ്കിൽ പോലും അവർക്കും ഒരു വെല കിട്ടാത്ത ഒരു സാഹചര്യം കുടുംബങ്ങളിൽ കാണുന്നുണ്ട്. അവര് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയാലും എ യൗവ വീട്ടിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ എല്ലാം എന്റെ തലയിലാണോ എന്താണ് എന്താ ഒരു ചോദ്യം അവരിലും എത്തുന്നുണ്ടെന്നെനിക്ക് തോന്നുന്നു.
തീർച്ചയായും തീർച്ചയായും. ഞാൻ കണ്ടു വരുന്ന ഒരു എന്നാ എല്ലാവരും അങ്ങനെ ഉണ്ട് ഒരു ഫിഫ്റ്റി പെർസെൻറേജ് വരെ അങ്ങനെയുണ്ട്.
പല സ്ഥലങ്ങളിലും ഇപ്പോ ഇപ്പഴത്തെ വാർത്തകൾ തന്നെ അങ്ങനെയാ ണല്ലോ ഇപ്പൊ പല സ്ഥലങ്ങളിലും സാമ്പത്തികമായിട്ട് ഇപ്പ ഒരു കുടുംബത്തിൽ എന്തായാലും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാകാൻ
തീർച്ചയായും. ആ ഹസ്ബൻറും വൈഫും ഫാമിലി ചെയ്താൽ പോലും സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എ ഫാമിലി ഉണ്ട്.
തീർച്ചയായും ഒരുപാട് ഫാമിലി ഉണ്ട്. ഇന്നത്തെ സാഹചര്യത്തിലെന്ന് പറയുമ്പോ രണ്ടു പേർക്കും ജോലി ഉണ്ടെങ്കിത്തന്നെ മക്ക് മക്കളുടെ വിദ്യാഭ്യാസമാണെങ്കിലും വീട്ടു ചെലവാണെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പല കു പല പലയിടത്തും പട്ടിണിയാകുന്ന സാഹചര്യം വരെ ഉണ്ട്. ഭർത്താവിനും ഭാര്യയ്ക്കും ജോലി ഇല്ലെങ്കിൽ അപ്പോൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലാണ് വീട്ട് വീട്ടമ്മ നീ ഒരു വീട്ടമ്മയായ കൊണ്ട് നീ ഇങ്ങനിരുന്നാ മതി ഞാൻ കൊണ്ടുത്തരുന്നത് ആഹാരം കഴിച്ചാമതി അങ്ങനൊക്കെയുള്ള ഒരു പലതരം വാക്കുകളും പല സ്ഥലങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ട് ണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു
വെപ്പ് ചില ഭർത്താക്കന്മാരാണെങ്കി ഭാര്യമാരെ ജോലിക്ക് വിടത്തില്ല അവരെ കൊ കൊ കുറച്ച് എന്തു കൊണ്ടുവന്നാലും അത് വെച്ച് കുടുംബം പുലർത്തണോ ഒള്ളെ ഒരു മെന്റാലിറ്റി ഉള്ളവർ ഒരുടെൻ പെർസെൻടേജ് പേര് ഇപ്പൊ ഉണ്ട് ആ ബാക്കി നയന്റി പെർസെൻടേജും ജോലിക്ക് പോയാലും കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള മായിന്റിൽ ലാ ഏ ഭർത്താക്കന്മാര് ഇപ്പൊ മുവ് ചെയ്യുന്നെ
എനിക്ക് തോന്നുന്നത് വീട്ടമ്മ വീട്ടമ്മ എന്ന് പറയുന്നവർക്ക് ഇച്ചിരി പരിഗണന കൊടുക്ക കൊടുക്കാ അല്ലെങ്കിൽ അവരെ അവരെ കേൾക്കുക അവരെ കേൾക്കുക അവർക്ക് വേണ്ട കാര്യങ്ങൾ ള് ചെയ്ത് പല ഭർത്താക്കന്മാരും കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊരു മാനസിക പിന്തുണ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. പല വീട്ടമ്മമാർക്കും ഒരു പെ പിന്തുണ വേണം. അല്ലേ?
അത് പക്ഷെഏ ഈ ഭർത്താക്കന്മാര് മനസ്സിലാക്കത്തില്ല അവരി ഒരിക്കലും ഇന്ന് വരെ മനസ്സിലാക്കിയ ചരിത്രം എനിക്കുണ്ടോന്ന് എനിക്ക് അറിയുകെല ആ ഒരു കുറച്ച് പേരൊക്കെ
അവർക്ക് അവർക്ക് ഒരു പരിഗണന വേണം അവർക്ക്ഒരു സ്നേ അവർക്ക് സ്നേ സ്നേഹം വേണം എല്ലാ കാര്യങ്ങളിലും അവരെ ഉൾപ്പെടുത്തണം ഇപ്പൊ ഒരു വീട്ടമ്മയാണ് എന്നും പറഞ്ഞ് അവരെ അങ്ങോട്ട് മാറ്റി നിർത്തരുത് എന്നതാണ് എന്റെ ഒരു അഭിപ്രായം അത് മക്കളായാലും ഭർത്താവായാലും മാതാപിതാക്കളായാലും വീട്ടമ്മയെന്ന് പറയുന്നത് ആ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തി ആ ഓ അവരാണ് അടിമ എന്നൊരു കൺസെപ്റ്റിലോട്ട്
ഒള്ളവരുണ്ട് ഒള്ളവരുണ്ട് അങ്ങനെഒള്ളവരുണ്ട്
ഏ വീട്ടു ജോലി മാത്രം ചെയ്യുക അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം നോക്കുക മാതാപിതാക്കളുടെ കാര്യം നോക്കുക ഭർത്താവിന്റെ കാര്യംമാ നോക്കുക അവർക്ക് വേണ്ട പരിചരണങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക അവർക്ക് ഒരു അസുഖം വരുമ്പോ പരിചരിക്കുക ആ ഒരു രീതിയിലേക്ക് ആ ഈ ഒരു രീതിയിലേക്ക് വീട്ടമ്മമാരെ അങ്ങ് തളച്ചിടുന്നു എനിക്ക് തോന്നുന്നുണ്ട് തളച്ചിടവാന്ന് തന്നെ പറയാം അതെതെ അതെ വീട്ടമ്മമാരെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അവരെ അവരുടേതായിട്ട് ഒരു കാര്യം ചെയ്ത അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ എടപെട്ടാൽ അപ്പോ ഉടനെ നീ ഒരു വീട്ടമ്മയാണ് നിനക്ക് വല്ലോ അറിയവോ നിനക്ക് വിവരം ഉണ്ടോ അങ്ങനെയൊ ഒക്കെ ഉള്ള ഒരു സംഭാഷണങ്ങൾ താരതയിത്തലുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട്
അതെ അതെ ഒരു